ആ എന്താ ചെയ്യണേ?
ഏയ് ഒന്നുല്ല ദ വടെ ങ്ങനെ വെർതെരിയ്ക്കുവാ.
അതെ ചായ കുടിച്ചോ?
ഓ ചായുടിക്കെ കയിഞ്ഞ് ഹ് ഹ് ഹ് ഹ് ആ കുഞ്ഞാവ ഇണ്ട്. ഹ് ഹ് ഹീ ഹി
ഹ് എത്രയായി?
പത്ത് മാസം. മ് എ പെങ്കുട്ടി. പെങ്കുട്ടി പെങ്കുട്ടി ഹ് അവ്ടെന്താ പരിപാടി? ആ ഹാ ഹ ഹ് ഹ് ഹ്. രാവിൽത്തെ പരിപാടികള്ലേ ഹ് ഹ് ആ
ഉം മ് രണ്ടാ പിള്ളോരാണ് എനിക്ക്.
ഓഹ് ക്ലാസ്സ് പോന്ന്ണ്ടോ?
ആഹ് മൂത്താളഞ്ചില് കുഞ്ഞിത് രണ്ടില്.
ആ വോ ക്കെ ക്ലാസ് പോന്നോണ്ട് ത്രയും ഒരാശ്വാസയിരികൊല്ലോ ലെ ഹ് ഹ് ഹ് രാവിൽത്തോരു പണിക്കൊ ര ആശ്വാസ
ഹ് അതെ ഒരാളേ ള്ളോ? ആ ആ എന്താ പേരിട്ടിരിക്ന്നെ ഇശൽ ആഹ് കഴിയ്കാ ക്കൊടുക്കാ തൊടങ്ങിയോ?
ഓഓ
ആ ഹ എന്താ ഉടുക്ക കൊറയോ അങ്ങനെ ന്തെല?
തെന്തെല ചോറോ രാവിൽത്തെ എന്ധോ കെ എന്തെ ക്കടി ണ്ടാക്ക്‌ന്ന അത് കൊടു കും ഉം അങ്ങനെക്കെ ഉം എല്ലാം കൊടുക്കും കൊടുക്കായിമൊന്നുല്ല എല്ലാം കൊടുക്കുന്നുണ്ട്
ആഹ്
അവള് കഴിക്കുന്ന എന്താണോ അത് അല്ലെങ്കിൽ വേറെ എന്തേങ്കിലും ഉണ്ടായി കൊടുക്കും
ആഹ് ആഹ് വഴക്കുണ്ടോ രാത്രിയൊക്കെ
ഏയ് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല ഉം സൈലന്റ അങ്ങെനെ അതെ രാ ത്രി ഇത്ര പ്രശ്നത്തില്ല രാത്രിയൊക്കാൾ സൈലന്റാ ആഹ് അതെ പകല് പിന്നെ ഒരു ചിലപ്പോ ചില സമയത്ത് പ്രശ്നം ഉണ്ടാക്കിയാലേ ഒള്ളു രാത്രി അവള അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാറില്ല
ആഹ് ഇവമാര് രണ്ട് വേരും അതെ കുഞ്ഞതായിരുന്നപ്പോഴൊന്നും രാത്രി ഒരു കുഴപ്പോ ഇല്ല
ആഹ് ഇവടെ ഇവളും ഇവളും അതെ രാത്രി പ്രശ്ന ഉണ്ടാക്കില്ല പകല് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇതാക്കുന്നല്ലാതെ രാത്രിവൾ ഒരു ബു
ആ പകല ആക്കിയാലും നമുക്ക് കൊഴപ്പുല്ല രാത്രി നമുക്ക് ഉറക്കം സ കറക്റ്റ് ആയില്ലെങ്കിലെ അതെ.
ഉം രാത്രി ചെറുപ്പം മുതലേ ഉള്ള തന്നെയ രാത്രിക്കൊരു ബഹളോം അങ്ങനെ ഒരു കാര്യവും വെക്കില്ല ഉം രാത്രി അവളുടെ ഉറക്കം കറക്റ്റ് ആവണം അത്രേ ഉള്ളൂ അവൾക് അയ്നു വേണ്ടി അവള് ഒർങ്ങിക്കോളും ആ അതെ അത് അത് അങ്ങനെരു കാര്യമുണ്ട് അവള് അവളുടെ കാര്യം അവള് സ്വയം നോക്കിക്കോളും കൊറെയൊക്കെ ആ അതിന്നൊരു വല്ല്യൊരു സത്യ നമുക്ക്പത്രക്കര്ത് കൊറഞ് കിട്ടും രാവിലെ പിന്നെ ഞങ്ങള് പ്പോ കളിച്ചിരിക്കും ഒറക്കം വന്നാലും കളിച്ചൊക്കെ ഇരുന്നാ പോലും രാ ത്രീന്നാ പരിപാടിയില്ല ആ അവൾ അവളുടെ കാര്യങ്ങളും ഇതൊക്കെ നോക്കി അവള അവള അവ അവ ചെയ്തിരിക്കും
ഹ് ഹ് ഹും അതെ ഉ
നമ്മള് ഓഹ് ചായുടി ഒക്കെ കഴിഞ്ഞു നമ്മള് സമയ യം കണ്ടെത്തുന്നത് മാത്രം പ്രശ്‌ണള്ളു കുറച് സമയം കണ്ടെത്തണം അല്ലെങ്കിൽ അവക്ക് ദേഷ്യം വാശിയൊക്കെ വരുള്ളൂ അതെ പകലേ അങ്ങനെ നമ്മള് പണിയെടുക്കുകയാണെങ്കിൽ പോലും അവക്ക് കൊറച്ച് സമയം അവക്കായിട്ട് നീക്കി വെക്കണം അവ അവളടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അവള് നമ്മുടെ കൂടി നിന്ന് ത രും
ആഹ് ആ നല്ല മോളാണ്
അതെ അങ്ങനത്തെ പ്രശ്നൊന്നുല്ല
ഉം ഹസ്ബൻറ് ഉണ്ടോ അവിടെ
ണ്ട് ണ്ട് അസ് ഇന്ന് പണി പണിക്ക് പോയിട്ടുണ്ട് പണിയുണ്ട് അപ്പ അങ്ങോട്ടൊക്കെ പോയി ഞങ്ങ രണ്ട തന്നെ രാവിലെ ഉണ്ടാവുള്ളോ ബാക്കി എല്ലാരും പ ണിക് പോവും അല്ല രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടു തന്നെ ഇരുന്ന് കളിക്കും ഉം വീട്ടിൽ വേറെ അസുണ്ട് അമ്മയുണ്ട് അവര് രണ്ട് രാവിലെ പിന്നെ പണിക്ക് പോവും പിന്നെ ഞങ്ങെന്നെ ഉ ഞങ്ങൾ എങ്ങനെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കും വേറെ അങ്ങോട്ട് അവള് അവിടെ എവിടെയിരുന്ന് കളിക്കുകയും ചെയ്യും ഞാൻ എനിക്ക് എന്റെ പണി നടക്കും എല്ലാവും ഓ നടക്കാൻ തുടങ്ങി നിക്കലും നടക്കലൊക്കെ തുടങ്ങിപ്പോ പിടിച്ചു നടക്കുമ്പൊ പതുക്കെ പതുക്കെ ചുമരില് വർതില് ഇങ്ങനെ പറ്റണ പോലെയൊക്കെ പിടിച്ചെടക്കും
ശ്രദ്ധിക്കേണ്ടേ?
അതെ ഹെ ഹെ നമ്മൾ വിടെ നിർത്തീട്ട് പോയാൽ ച അവിടെ വന്നോ ക്കുമ്പോണ്ടാന്നകും എങ്ങനെേലൊക്കെ പിടിച്ച് കേറി നിക്ക്ന്ന്.
ആഹ
അങ്ങനെയൊക്കെ
ഉ ചെലപ്പോ വെടേലും നിർത്തി കഴിഞ്ഞാലൊന്ന് മുട്ടിലഴഞ്ഞ് പോവേ
ആ ആ
അതോണ്ട് ശ്രദ്ധിക്കേണ്ട സമയാണ്.
അതെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട സമയാ ഇന്നെന്താ ഇന്ന് ഇപ്പൾ ഇതുണ്ടാക്കി പുട്ടുണ്ടാക്കി അ കഴിച്ചു രാവിലെ രാവി ഉച്ചത്തിന് ചോറ് വെച്ചിട്ടുണ്ട്. കറിയുണ്ട് എല്ലാം പിന്നെ രാവിലെ പണിയെയും
ആ അമ്മ പോവുന്നേന് മുമ്പ് ചെയ്ത് വെക്കുവാ
തന്നെ രാവിലത്തെ എല്ലാ പണിം തീർത്തിട്ടാ പോവ ഉം രാ പണിയൊക്കെ രാവിലെ തന്നെ തീർക്കും. പിന്നെള്ള അല്ലറച്ചില്ലറ പണി മാത്രേ എനിക്ക് ഉണ്ടാവുള്ളൂ. കു കുക്കിങ്ങോക്കെമ്മ രാവിലെ തീർക്കും. കാരണം രണ്ടു പേർക്ക് ഫുഡ് കൊണ്ടോണം. പ്പ അവര് അത് രാവിലെ തന്നെ അവർ തീർത്ത് വെച്ചിട്ട് പോകും. വാക്കിള്ള കാര്യം മാത്രപ്പം ഞാൻ ചെയ്യേണ്ടി വരോള്ളു. ആ അത്പിന്നെ ആ സിന്റെമ്മ അതോണ്ട് തന്നെ എനിക്ക് വലൃയ പ്രശ്നല്ല. കുക്കിങ്ങിന്റെ കാര്യം പിന്നെ ആ പേടി വേണ്ട, അമ്മ ചെയ്തോളൂ എല്ലാം. അതെ ക്കി രാവിൽത്തെല്ലാ മ്മ ങ്ങിക്കോളും. ആ എടക്കെ പ്പഴേങ്കിലൊ- ന്നെ
ഉം
കൊണ്ടോണ്ടെങ്കി ന്നൊട് മാത്ര മ്മ പറി ചൂടോടെണ്ടാക്കി കഴിച്ചാ മതി അപ്പൊ നിങ്ങളാ സമയ മ്മ ണ്ടാക്കിയായിന്ന് അറിയോ?
ആഹ
മാത്രം വെച്ചച്ച് ബാക്കി എല്ലാ പണിം തീർത്തിട്ട് പോവും അപ്പൊ നമ്മുക്കൊരാശ്വാസ.
അതേ
ആ ഒരു എല്ലാരുള്ള ദിവസാ ണെങ്കി പിന്നെ സ്വസ്ഥായിട്ട് പറ്റുന്ന പോലെ സമയൊക്കെടുത്ത് നമുക്ക് പണിയെടുത്ത് മതിയല്ലോ ഒരാളെ അപ്പൊ ആശ്രയിക്കണ്ടല്ലോ? ഹാ ഇതാകുമ്പോ പിന്നെ അമ്മരാവിലെനിക്ക് ഇപ്പ ഇപ്പ ഇപ്പ തരത്തില വക്ക സുഖം അമ്മരാവിലെ എല്ലാം ചെയ്ത് വയ്ക്കുന്നു. ബാക്കിള്ള കുറ്റം അല്ലറ ചില്ലറ കൊറച്ച് പണിയും ചെയ്താൽ മതി. ഇവള് ഇവളുടെ കൂടെ കളിക്കാനും സമയം കിട്ടും. അവ അതെ അവള് എവിടെ എവിടെ നിർത്തിയാലും അവള് നിന്ന് കളിക്കുന്നൊണ്ട് നമുക്ക് ആശ്വാസൽ എന്തേലൊക്കെ പണിയടുക്കാ. അതെ, വേറൊരാള് പിന്നെ ഇതാക്കേണ്ട ആവശ്യ ന്ന് വെരില്ല അതെ സത്യായിട്ടും വല്യൊശ്വാസ അതെ
അതെ
പിന്നെവനവ്ടപ്പ്റ വീട്ടിലക്കെ പോയി നിന്നോളും. ഞാനില്ലെങ്കിൽ പോലും കൊറ കൊച്ച് നേരൊക്കെ മാറി നിക്കും. ആ ആ ശീലള്ളോണ്ട് എനിക്കൊരു സുഖ. കൊറച്ചേരൊന്ന് മാറ്റി നിർത്തൊക്കെ ചിയ്യ്. ആ പിള്ളേരുണ്ട് അപ്പുറത്തെ വീട്ടില് അപ്പവര് ഉസ്കൂളില്ലാത്ത ദിസൊക്കെ വന്ന് കൊണ്ടെയികോളും ഉം അപ്പൊ പിന്നെ അമ്മ ക്ക് നമ്മുടെ പണിം നടക്കും കൊറച്ചാശ്വാസൊണ്ട്. വേഗം പണി തീർ ക്ക് പിന്നെ അവള്ടെ കാര്യം നോക്കേണ്ട ആവശ്ശ്യേ വരൊള്ളൂ. അപ്പൊ ആ ആഹ് ഉസ്കൂളില്ലാത്തവ്സം സുഖ അവര് എടുത്തിട്ട് മ്പ രാവിലെ വന്ന് അവരട് ത്ട്ട് പോകും
ആഹ് ഹ
അ അപ്പോ നമ്മക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടം ഉ ഉം
ഹ് നല്ലതാ മറ്റത്ഏത് നേരം നമ്മളെ തന്നെ നമ്മളെല വെട്ടി ക്കുണ്ടിരുന്നാല്
നമ്മുടെ കൂടി ആണെങ്കി പിന്നെ ആര കൂടിം പോവൂ ല്ല ഇപ്പൊ തന്നെ കൊർചെരൊക്കെ മാറ്റി ഒക്കെ നിർത്തുമ്പോ ഞമ്മളന്നും കാണാതെ ഇരിക്കുമ്പോ പ്രശ്നല്ല കരച്ചിലൊന്നും ഇല്ലങ്കി പിന്നെ കൊറെ കഴിയുമ്പോഴൊക്കെ നമുക്കെന്ധെലും ജോലിക്കൊക്കെ പോകുമ്പോഴും എല്ലാത്തിനു ഒരു സുഖ നമ്മളെ കാണാദിരുന്ന കരച്ചിലൊന്നും ഉണ്ടാവില്ല
അതെ
ത് ഏതു സമയം നമ്മള് കൂട നിർത്തി നിന്ന് നിന്ന് നിന്ന് നിന്ന് ശീലിച്ചാ നമ്മുടെന്ന് മാറാൻ മടിയണിക്കും
ആ അതെ
വേറെ ആരുടെ കൂടെ പോവൂല്ല ഇപ്പൊ അങ്ങനെ വരാണെങ്കില് ഹ് ഹ് മ് ന്നാപ ഞാനടക്ക് അങ്ങ് അപ്പോർ ത്തൊക്കെ കൊണ്ടാക്കി കോർചേരംഗ് കൊണ്ടാക്കും
എന്തേലും ജോലി ചെയ്തിരുന്നോ
ആഹ് ഞാൻ ടി ടി സി കഴിഞ്ഞതാ ടി ടി സി കഴിഞ്ഞു കൊർച്ച്‌ നാളോരു സ്കൂൾ ല് വർക്ക യ്തു പിന്നെ നിർത്തി പിന്നെ ഇവളാ യിക്കഴിഞ്ഞപ്പ പിന്നെ ഞാൻ ജോലി നിർത്തി
അതെയോ
ഹാ ഹാ കൊർച്ച് നാളാണല്ലേ ഓൾ ടെ കൂടെ ഇണ്ടാവുള്ളൂ പ്പാ ആ നാള് വെറുതെ വർക്കൊക്ക ചെയ്ത് സമയം കളയണ്ടന്ന് വിചാരിച്ചു
വൃത്തി ഇത് സന്ധ്യ വ്ർ അത് ശരിയാ
നമ്മളാക കോർച്ച് സമയല്ലേ മക്കൾടെ കൂടെ ണ്ടാവുള്ളു നേരക്ക സ്കൂൾ ലോ ക്കെ പോയി തോട് ങ്ങി കഴിഞ്ഞാ പിന്നെ ഹ് സ്കൂള് പോവ അത് ചെയ്യ ഇത് ചെയ്യ അങ്ങനെ ഓരോന്നയിക്കല്ലോ തോ അപ്പൊ അതുവരെ അവൾടെ കൂടെ സമയം സ്പെന്റെ യ്യാൻേവേണ്ടി ആണ് ഞൻ ജോലിയൊക്ക നിർ
എ റ്റാഷ് ആ കോർച്ചായിട്ട് ചെയ്താ മതി
ഫുൾ ഫോഹോന്ന് ഹത്യാ ഷ്യം വൽ തായി നിം ശേഷം എന്തെലൊക്കെ ഒരു ജോബ് കണ്ടുപിടു ച്ച് പോവാന്ന് വിചാരിച്ചു
ആ
ട്ടാ ന്ന് പോലെ ചെയ്യാന്ന് വിചാരിച്ചു പ്പ പിന്നെ അവൾടെ കൂടെ ഞാനാഹ് പ്രി കെ ജി ആണ് എടുത്തോണ്ടിരുന്നത്
ആഹ്
ണ്ട് അതുവരെ എടുക്കാം അങ്ങനെ മ് ഓൺലൈൻ ആയിട്ട് കൊറെ വർക്കൊക്കെ നോക്കി പിന്നെ ആഹ് ഹ് ഹ ഹ ഞൻ ഓൺല ഞാങ്ങട്ട് കൊറേ നോക്കി പക്ഷെ അതങ്ങന വല്ല്യ സെറ്റ് ആവില്ല നമ്മള് വിചാരിച്ച പോലെയൊന്നും നമ്മളൊരു സ്കൂൾ പോയി ജോലി എടുക്കുന്ന പോലെയൊന്നും ഓൺലൈൽ എടുത്താ ശരിയാവില്ല അത് വെ ച് ട്ട് അതുകൊണ്ട് നാം പിന്നെ അത് വിട്ട് കളഞ്ഞു
അ നമ്മൾ സ്കൂൾ ലാവുമ്പോ നമുക്ക് നോക്കി കറക്റ്റ് ആയി
ആഹ് നമുക്കൊരു തെറ്റ് വന്നാ പോലും ഒരാള്പർ ഞ്ഞ് തരാണ്ടാവും ഇത് ഓൺലൈലാ മ്മ നമ്മക്ക് പറ്റുന്ന തെറ്റെന്താന്നോ ആ മക്കക്ക് അത് മനസ്സിലായോന്നോ നമുക്ക് നേരിട്ട് നമ്മടെ ഒരു സ്കൂള് ചെന്ന് കാണുമ്പോ നേരിട്ട് മക്കളെ കാണുമ്പോ നമുക്ക് മനസ്സിലാകും അവർക്കത് മനസ്സിലായോ ഇല്ലയോന്ന് ഇത്പ്പോ നമ്മക്കത് മൻസ് വില്ലലോ മക്കക്കത് മനസിലായോന്ന് പോലും നമ്മക്കത് ആവില്ല ആ അങ്ങനെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ
ആ ആ.
കുഞ്ഞി മക്കളല്ലേ ഒന്നും മനസ്സിലായിലാന്ന് വരുമ്പോ ബുദ്ധിമുട്ടാ പിന്നെ പിന്നെ അവരെ ആ.
അവര് പഠിച്ചു വരുന്നല്ലേ ഒള്ളൂ.
ആ പിന്നെ പിന്നെ അവര് ഉസ്കൂളിലൊക്കെ പോയി കഴിയുമ്പോ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായി പോവും അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ബുദ്ധിമുട്ട് ആ അവര് പറയും നിങ്ങള് വിടാത്ത നിങ്ങള് പഠിപ്പിക്കാത്തയ്ന്റയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ന്നമ്മക്കന്നെ അറിയല്ലോ നമ്മളരു മക്കളെ ഉസ്കൂളിലേക്ക് വിടുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങളന്ന്. അവർക്ക് അക്ഷരം അറിയില്ല അതറിയില്ല ഇതറിയില്ല.
നമ്മളോട് തന്ന നമ്മളെ ട്ടീ ചേഴ്സ് പറയും ആ അപ്പ നമ്മളാ ചെറുപ്പത്തിൽ തന്നെ അവരെ കർറ്റ് ഗൈഡ് ചെയ്തില്ലെങ്കിലേ അതൊരു ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഓൺലൈനായിട്ടുള്ള ചെറിയ കുട്ട്യളെ നോക്കല് ഞാൻ നിർത്തി കാരണം അത് അവർ നമ്മുക്കൊരു തൃപ്തി ണ്ടാവില്ല മക്കക്ക് നമുക്കു മക്കക്കൊരു തൃപ്തിണ്ടാവില്ല. അങ്ങനെരു ഇത് വരുന്നോണ്ട് ഞാൻ പിന്നെത് വേണ്ടാന്ന് വെച്ചു. ആ നമ്മുക്കന്നെ അറിയാലോ കുഞ് മക്കളല്ലേ? ആ എന്താന്ന്ചോയ്ച്ചാഅറിയില്ല ഈ എന്താന്ന് ചോയ്‌ച്ചാറിയാത്ത മക്കളാ അവരോട് പോയിട്ട് നമ്മൾ ഓൺലൈനൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാ എന്ത് പഠിക്കാനാ? എത്ര പേരൻസ് അടുത്തിരുന്നുന്ന് പറഞ്ഞാൽ പോലും നമുക്കതൊരു ഉണ്ടാവില്ല അതുകൊണ്ടിന്ന ഞാനത് വിട്ടു. ആ അതെ ഇനിങ്ങനെ നോക്കാന്ന് വിചാരിച്ചു അത് വെരെനി അവൾടെ കൂടെ. സമയം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു അതെ കാരണം കൊറ ഞ്ഞ വർഷല്ലേ അവക്ക് വേണ്ടി നമ്മള് പോവുള്ളു. അത് അവള് സ്കൂളിലക്കെത്തിക്കഴിഞ്ഞ ഫ്രണ്ട്സ് അവരുടെ ലോകം. അത് ഇത്‌ന് ന്നർഞ് അവര് ബിസി ആവും ഏ. പിന്നെ നമ്മുടെ കൂടെ ഇരിക്കാൻ ഓ ഇഷ് രി ഓക്കെ.